ഹലോ ഹ ആഹ് ആഹ് കേക്കണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല സുഖം
ഉം ചായ കുടിച്ചോ
ചായക്കെ ചായ കുടിച്ചിട്ടില്ല ട്ടികളിലൊക്കെ വന്നിട്ടല്ലോ സ്കൂളട്ട്
ആഹ എ ല്ല തായ കുടച്ച്ക്ക മോള മോള് സ്കൂൾട്ട ചായ കുടിച്ച നക്കണര്
ഏഹ് ഹലോ ഹലോ
ഒരാള
ആഹ് ആഹ് ആഹ് കേക്കണ്ടേ ആഹ് ഒരാള ഉള്ളു ആ ഒരാളെ ഉള്ളൂ എൽ കെ ജില്ലാ പഠിക്ക
ഏഹ് എന്റെ മോള് എൽ കെ ജിയ
ഏയ് ഒരാള ഉള്ളൂ
ഒരാളെൽ ക ജി മലപടി പോലെുണ്ട്
ഉ ഇങ്ങനെ മടിക്കെ ഉണ്ടോും അന്തവിടെ
മണ്ടിഓ ഓക്ക് മിയൊന്നുമല്ല
ഹ്
ഇതൊക്കെ നല്ല നല്ല കരച്ചിലാണ്
ഹ് രണ്ടള് മോള
ആ രണ്ട് മോള
ഉ എന്താ സ്പെഷ്യൽ എന്തെങ്കിലുംണ്ടോകുന്നേരം ചായക്ക്
ഏയ് അപരിപാടിയൊന്നല്ല
ഹ്
എന്തേലും വാങ്ങി ഓർഡർ ആക്കും ചിലപ്പോ വേണെന്നുണ്ടെങ്കില് അല്ലെങ്കിൽ എന്താ സ്നാക്സോ
ഉം അവര് ആ അവർക്ക്സ്നാക്സ്ക്ക കഴിക്കന ഇഷ്ടം
ആഹ ആഹ അവിടെ എന്തേലും ഉണ്ടാക്കോ
ഇവിടെ ചെലപ്പോ ഉണ്ടാക്കുവ അല്ലെങ്കി ഉണ്ടാക്കല എന്തെങ്കില ഉണ്ടെങ്കിൽ പയംന്നനെ എന്തെണ്ടെങ്കില അങ്ങനെയല്ല ന്റീലൊക്കെ ഉണ്ടാക്കും ഇന്നൊന്നുംല്ല ഉ
വീട്ടില് എല്ലരുണ്ടോ
ആ ആ കൊറേ ഒന്നില്ല ഇമ്മേ ഉപ്പം നാത്തുനും ഹസ്ബൻറും ഇങ്ങനെ ഇപിന്നെ ഞാനും മോളും പിന്നെ എന്താ പുസ്തകൊക്കെ വായിക്കുവോ റീഡിങ്ങക്കണ്ടോ നോവല സോറി അതൊക്കെ
വായിക്കാനൊക്കെ പക്ഷെ ഇപ്പ കൊറച്ചതി ഫോണല്ലേ ആണ്. ഇപ്പോ പിന്നെ ബിസി ആണ് അതോണ്ട് ക്ലാസ്സ്ണ്ട് അത് കഴിഞ്ഞ് പിന്നെ മക്കൾ വരും
ഏ ഏ പഠിക്കണ്ടോ എന്തെങ്കിലും
ഞാൻ അക്കൗണ്ട്സ് അക്കൗണ്ടിങ് കയ്യാനായി
ഏ ഓൺലൈൻ കൂടെ
എല്ലാ
പോയി വരി പഠിക്ക ഏഹ് എപ്പഴാ പോവൽ ര രാവിലെ രാവിലെ പോകുമ്പോ മക്കളൊക്കെ പോയി കഴിഞ്ഞാല്
ആ ഒരു മൂന്ന് അവർ ഒക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് എപ്പോളും പോവാ
ഏഹ്
ഇള് പോവാ നമ്മുക്ക് എങ്ങനെ ആ കയ്യാനായിണ്
എത്ര മാസതെ പൈസയി ഞാൻ ടി ടി സി ഞാൻ എം ടി ടി സി കഴിഞ്ഞ ക്ക് ടിടി സി കയ്ഞ്ഞ വർഷം മോണ്ടി സോറി ടി ടി സി
ആ കഴിഞ്ഞോ ന്നിട്ട്
കഴിഞ് കഴിഞ്ഞ മാസം എക്സാമെയ്നി റിസൾട്ട് അറിഞ്ഞില്ല
ഏ ഇനിപ്പോ കഴിഞ്ഞിട്ട് എന്തെലിലും
കേറണം എ ഒയിവ്ണ്ടെങ്കിൽ കേറ ണം ഇപ്പ ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് കുട്ടിക്ക് ട്യൂഷൻ എടുക്കണേ അങ്ങനെ
ഇടക്ക്ണ്ടാ ആ ആ ആഹ്
മോള് ച്ചോയ്ക്ക ആഹ നെയ്സറി ഓള നെയ്സറി ഇബടെ അടുത്തന്നെ വണ്ടിയില പോരഓര് ഓള ഉം ഉം നിങ്ങള മോള എങ്ങനെ വണ്ടിയില പോവൽ
ആഹ് ഉണ്ട് ഓട്ടോ ഉണ്ട്
ഉം എങ്ങനെ ഫുഡക്കെ എങ്ങനെ കൊണ്ടവല
ഫുഡ് സ്നാക്സ് അതൊന്നും വേണ്ട ഫുഡ് വാണം ഫുഡ് കൊണ്ടണം
ഉം സ്നാക്സ് എവിടെക്ക ഉണ്ടാവെക്കാറല്ലേ ഉം പിന്നെ മക്കള് എന്താ ഓലൊക്കെ അങ്കലവാടിൽ ആക്കി കൊടുത്ത് പോവലാക്കാരം ലെ ക്ലാസ്സിന്
ആ അതെ അങ്ങനെണ്ട കുറച്ച്പോവാണ്ട്
ഉം പിന്നെ എപ്പളാ ഉച്ചക്കെ എപ്പളൊക്കെ വരല്
മൂന്നര മൂന്നര ആവുമ്പോ രണ്ടാളും വരും അവിടെ പോയി കൊണ്ടരണം അങ്ങനെ എന്റെ അവരാണ് നമ്മുക്ക് ഇഷ്ടള്ള ആ ടൈമില് പോവ
ഉം
പിന്നെ ലീവാക്കിന്ന് വിചാരിച്ച് പ്രശ്നംന്നുല്ല ഇത്ര ഒരു ആറു മാസത്തെ ഡ്യൂറേഷൻ ഉണ്ട് അതിന്റെ ഇട താ മതി പോയിട്ട്
ആ അതേപോലെ എങ്ങനെ പ്ലേസ്മെന്റ് ഒക്കെ ആക്കിയെരോ
ആഹ് ഓ പ്ലേസ്മെന്റ് ആക്കി തരൂ ഒരു പ്രൊജക്ട് വർക്ക് ഉണ്ട് അത് ചെയ്ത ഓൽ ആക്കി തരൂന്ന പറയല് പക്ഷെ അതൊക്കെന്നാ ചെയ്ത് ഇതുപോലെ വിളിക്കന്ന് അറി എന്തെങ്കില വേക്കൻസി ഒക്കെണ്ടാവുമ്പോ ഓൽ വിളിക്കും
ആ അക്കൗണ്ടൻസി ആകുമ്പോ കൊറെേ വേക്കൻസി ഉണ്ടാവുല്ലോല്ലെ എല്ലോടത്തെ
വെക്കാൻസിണ്ട് അതക്ക്ള്ള ആളും ഉണ്ട് എല്ലാരും ഇങ്ങനെ എന്തേലും പഠിച്ച ഇറങ്ങിപ്പോ ആഹ ചോയിക്കനോട്‌ത്തൊക്കെ ഫുള്ളാണ് നമ്മള് അന്വേഷിച് ട്രെയിനി ആയിട്ട് കേറാന് പക്ഷെ അത് ഫുള്ളാണ്
ഏഹ്
ഉം നോക്കണം
ഉം എങ്ങനെ എങ്ങനെ ഫസ്റ്റ് കഴിഞ്ഞതാ
ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്‌യാ.
ഏ ഡിഗ്രി ഡിഗ്രിതിവൽ എ കേഡിങ് ഇടതാ വോറേ ഇത് ഉണ്ടാവല്ലോ ല്ലേ?
ആഹ് ബികോം ആവുമ്പോ.
അഹ് ഡിഗ്രി ബീക്കോമേനീ?
ആഹ ആയിരുന്നു.
ഏ പിന്നെ